ഹലോ
ആഹ് കേൾക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട് ന്തക്കെ എന്തൊക്കെയാ വിശേഷം
വിശേഷം എന്താ സുഖായിട്ട് ഇരിക്കുന്നു
ആഹ് ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചു ചേച്ചി കഴിച്ചോ ആഹ് ചേച്ചി ഞാനൊരു ഡൗട്ട് ട്ട് ചോദിക്കാൻ വിളിച്ചതാ ഈ പത്തിരി ഉണ്ടാക്കുന്ന എങ്ങനെയാ
പത്തിരി ആഹ് പത്തിരി നിങ്ങള് അങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ല അല്ലെ
ഇല്ല ഇല്ല ഇല്ല
പത്തിരി എളുപ്പാണ് പക്ഷെ ചിലർക്ക് അറിയാത്തവർക്ക് അത് വല്ല്യ ബുദ്ധിമുട്ട് ട്ടായിട്ട് ഒക്കെ തോന്നും
ആഹ് നമ്മളിവിടെ ആഹ് പറഞ്ഞോ ഇല്ല നമ്മളെ ഇവിടെ അടുത്താണെങ്കി ഒര് ആ് ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ കൊണ്ടുവന്ന് തന്ന് ഞാന് അന്നരം ഫസ്റ്റ് ടൈമാ കഴിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ്
അതെ ആഹ് അതെ നമ്മളരി പൊടി അല്ലേ വറുത്തരിപ്പൊടി ഉപയോഗിക്കാം അല്ലാതെ സാദാ പച്ചരി പൊടിച്ചിട്ട്
ആഹ് പൊട്
വറ്ക്കാത്തതും ആഹ് വറുത്തതാകുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും
ടേസ്റ്റ് ഉം
നമ്മള് ആദ്യം വെള്ളം അടുപ്പലും വയ്ക്ക നമ്മള് എത്ര ഒരു ഗ്ലാസ് അരിയാണ് പൊടിയാണ് എടുക്കണ എന്നുണ്ടെങ്കില് ഒരു ആ രണ്ട് ഗ്ലാസ്സൊക്കെ വെക്കാം ചെല ചെല അരിപ്പൊടിക്ക് നമ്മള ഡബിള് വെള്ളം വേണം ചെല അരിപ്പൊടിക്ക് അത്ര വേണ്ട ആഹ് ആഹ് അപ്പൊ എന്തായാലും നമ്മള് രണ്ട് ഗ്ലാസ് വെക്ക ഒരു ഗ്ലാസ്സാണ് പൊടിയെടുക്കണന്ന് തന്നെ വെച്ചിട്ട് കുറച്ച് വെള്ളംന് കോരി മാറ്റി വെക്കുക ഉപ്പിട്ടിട്ട് നല്ല തിളക്കണം നല്ലെ പോലെ തിളക്കണം തിളച്ച് ഇങ്ങനെ തിളച്ച് മറിയുമ്പോൾ നമ്മളീ പൊടി അന്യത്തേക്ക് ഇടാം എന്നിട്ട് ഒരു വീടെ ബേക്ക് വശം വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ചിക്കി കൊടുക്കാ ആഹ് അപ്പൊ പൊടി ഇ എന്താ പിന്നെ നനയാത്തത് എവിടെലും കാണാണെങ്കിൽ നമ്മള് കോരി വച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചു ടുക്ക തളച്ച വെള്ളം തന്നെ ആ എന്നിട്ട് അടച്ചു വെക്കണം അതെല്ലാം മിക്സ് ആയിട്ട്
ഉം
വേവ്ന്നെടുത്തിട്ട് അടച്ച് വയ്ക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചൂടാറാണവരെ അടച്ച് വയ്ക്കുക
വെക്ക ആഹ്
ഉം അയ്ന്റെ മുഖത്തെ എന്ത് അതിന്റെ മുകളിൽ എന്തേലും വെയിറ്റ് വെച്ചാലും കൊഴപ് പ്പല്ലാ ആവി പോകാത്ത രീതിയിൽ അടച്ചു വെക്കുക കാരണം ആ ചൂടിന്റെ അകത്ത് ഈ പൊടി വേവണം കിടന്ന് വേവണം അപ്പോഴാണ് പത്തിരി ഉം ഉഷാറായി കിട്ട പൊള്ളച്ച് വരും അപ്പൊ പിന്നെ നമുക്ക് ആഹ് കൊർച്ച് കഴിഞ്ഞ് എടുത്ത് കുഴച്ചെടുക്കാനും കൈ പൊള്ളൂല്ല പൊടി വെന്ത്ട്ട് ഉം സോഫ്റ്റ് ആയിരിക്കും ചെയ്യും അത് പിന്നെ നമ്മളരു ഇരുപത് മിനിറ്റ് കഴി ആ തൊറന്നിട്ട് പിന്നെ നമ്മള് കൗണ്ടർ ടോപ്പിലോ എവിടേലും ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊഴച്ചെടുക്ക നല്ല പോലെ അപ്പ അങ്ങനെ ആകുമ്പോ നമ്മള് അധികം കൊയ്ക്കണ്ട കാര്യല്ല കൊർച്ച് സമയം ആ വെന്തിരിക്കുന്നോണ്ട് കൈ പൊള്ളത്തുല്ല ആ എന്നിട്ട് കൊഴച്ച് പിന്നെ നമ്മള് ഓരോ ഉരുള ആക്കി വെക്ക ചെറിയ ഉരുള അറിയാലോ ഉം ഒര് ഏകദേശം ആഹ് ചപ്പാത്തിയുടെ അത്ര വേണ്ട
വേണ്ട ചെറിയത്
ഉം ആഹ് ചെറുത് ആ അത്ര ഇട് പിന്നെ നമുക്ക് അങ്ങനെ തന്നെ പൊടി അരിപ്പൊടി വേറെ എടുത്തിട്ട് പരത്തി എടുക്കാ വട്ടത്തില്. നൈസ് ആയിട്ട് പരത്തി എടുക്കാ പ്രസ് ഉണ്ടെന്നുണ്ടെങ്കില് പ്രസ്സിലൊന്ന് നമു ത്തിട്ട് പിന്നെ ആ കൗണ്ടർ ടോപ്പിൽ പരത്തുമ്പോൾ പെട്ടെന്നാവും
എന്നിട്ട് സാധാ നമ്മള് ചപ്പാത്തി ചൂടുന്ന പോലെ അങ്ങ് ചുട്ട് എടുക്കുവാണോ അതോ വറത്തു കോരേ
പിന്നെ ഏ ആദ്യൊക്കെ ഈ ഓട്ടുചട്ടി ഓടിന്റെ ചട്ടി ണ്ടല്ലോ അതിനകത്തൊക്കെ ചുട്ടീർന്നെ ഇപ്പ ആരും പിന്നെ അതൊന്നും യൂസെയ്യെല്ല ഇപ്പ നമ്മള് പിന്നെ ഈ നോൺ സ്റ്റിക്കിന്റെ തവ ണ്ടല്ലോ അതൊക്കെയാണ്പ്പൊ എല്ലാരും യൂസ് ചെയ്യണ ആഹ് അത് വെച്ചിട്ട് ആദ്യൊന്ന് ഈ ഇത് അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചെറീതായിട്ട് ട്ട് ആവി ഇങ്ങനെ വര്ണ കാണ്മ്പോ അപ്പ തന്നെന്ന് തിരിച്ച്ട ചട്ടകട്ത്തിട്ട് ആഹ് തിരിച്ചിട്ടിട്ട് പിന്നെ കൊറച്ച് സമയം ഒന്ന് അതിലേക്ക് ഇങ്ങനെ ആവി വരുമ്പോ പിന്ന ഒന്നും കൂടെ തിരിച്ചിട അങ്ങനെ രണ്ട് തിരിച്ചിടല് ഇട്ടാ മതി ഉം എന്നിട്ട് അപ്പ അതങ്ങനെ പൊ അത്രെള്ളു പൊള്ളച്ച് വരും ആഹ് അപ്പൊ അങ് അത്ര പണിയൊള്ളു അത് ഓ ചട്ടിയിലൊക്കെയാണ് ആദ്യൊക്ക ചുട്ടിന്ന അപ്പൊ ആരും ആരോപ്പൊ അടുപ്പേലൊക്കെ വെക്ക്ണെ
ആഹ് അത് ശെരിയാ എല്ലാ യിടിം ഗ്യാസ് നിങ്ങളവിടൊക്കെ ഇപ്പഴും കൊണ്ടാക്കോ
ആഹ് നമ്മള് നോമ്പിൻ്റെ പ്രത്യേകിച്ച് സ്പെഷ്യൽ അതെന്നെയല്ലേ പിന്നെ അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാക്കും ഓ ഇവടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് അത് നല്ല കറിം വേണട്ടോ ചിക്കൻ കറി വേണം ബീഫ് കറി വേണം അത് പിന്നെ ഇണ്ടാക്കാൻ അറിയില്ലേ തേങ്ങ അരച്ച് വറുത്തരച്ച കറിയൊക്കെ
ആഹ് ആഹ് നമ്മൾ അങ്ങനൊന്നും ഇവടെ അതൊന്നും ഉണ്ടാക്കാറില്ല
ഇല്ലല്ലേ ആഹ് അപ്പം ഉം ഞമ്മക്കത് കരിയാതെ നമ്മള് ഇ പത്തിരി ചുട്ടടുക്കുമ്പം കരിയാതെ നോക്കണം കാരണം നമ്മൾ ഈ പരത്തുമ്പോ പൊടി അതിനകത്ത് പിടിക്കണോണ്ടേ ഈ ചട്ടിക്കാത്ത് പൊടി കരി കറുത്ത കളറായി വരും അപ്പൊ എടക്ക് നമ്മളൊന്ന് നല്ലൊരു തുണി എടുത്തിട്ട് തട്ടിക്കൊടുക്ക നമ്മളെ ചട്ടി ആഹ് തട്ടി കൊടുത്താമതി ഇന്നട്ടങ്ങനെ ഇത് ചുട്ട് എടക്ക്ണോട്ത്തും ഉം നല്ല ഒരു ഇത്ണ്ട് കൈവശണ്ട് പിന്നെ നമ്മള് പര കൊയ്ചെട്ക്ക്ണോട്ത്തും അത് രണ്ടും റഡ്യായ തന്നെ ഉം ശ്രദ്ധിച്ച് ച്ചാ മതി പ്പം ഇ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാ മതി ഓക്കെ ആവും
ആഹ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന്
ഉം അങ്ങനെ പിന്നെ അതിന് കറിം ഏഹ് ഞാനധികം ചിക്കൻ കറിയാ വെക്കാറ് കാരണം ബീഫൊ ഇപ്പ പിന്നെ ചിക്കൻ ആകുമ്പോ വിളിച്ച് പറഞ്ഞ വടെ കൊണ്ടത്തരും വീട്ടിലേക്ക് കൊണ്ടത്തരും ബീഫ് ആവുമ്പം ഞമ്മള് പോയി വാങ്ങിക്കൊണ്ട് വരണം
വാങ്ങിയ്ക്കണം
ആഹ വാങ്ങിക്ക്ണ അപ്പൊ സാ തെരക്ക്ള്ള സമയങ്ങളൊക്കെ ആവുമ്പോളേ ഇപ്പം ഞമ്മള് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ച് ഇത് കൊയച്ചെടുക്കുമ്പേക്ക് പിന്നെ വിളിച്ച് പറയുമ്പേക്ക് ചിക്കന് ഇവടെത്തും
ആഹ അങ്ങനൊക്കെ കൊണ്ട തരൊ ഇനി ഇവടൊന്നും അങ്ങനെ ഇല്ലല്ലൊ
ഇല്ലേ
ഇല്ലാ നമ്മളൊക്കെ ഇവിടെ പോയി വാങ്ങിയ്ക്കാ ചെയ്യുന്നെ
അതെ ഏ ഇവടെ ചിക്കനൊക്കെ രണ്ട് മൂന്ന് കടണ്ടെ മത്സര ആഹ വിളിച്ച് പറഞ്ഞ കൊണ്ട തരാന് പിന്നെ ഒരാൾക്ക് ഒരാളെ കാണുമ്പൊ എന്താപ്പൊ പറയാത്തെ ചിക്കന് എന്താ വേണ്ടേന്ന് ചൊയ്ക്കും അവര് കടക്കാര് മ്മള് ആഹ അപ്പൊ ഞാൻ ആരെം വെറുപ്പിക്കണ്ടാരിച്ചിട്ടെ ഇങ്ങനെ മാറി മാറി പറിം ആഹ ട്രൈ ചെയ്യാം ചെലപ്പം നമ്മുക്കെ ഇവരെ കിട്ടാതാവുമ്പം ചെലപ്പം അവര് കാരാവശ്യം വര്യ അപ്പം ഇവരെ തന്നെ വിളിച്ചിട്ട് പിന്നെ പെട്ടന്ന് വരെ കിട്ടാതാവുമ്പോ അവരെ വിളിക്കുമ്പോ മോശല്ലേ അപ്പൊ എല്ലാരും വിളിച്ച് ചാലി ഇടക്കിടയിൽ ഇങ്ങനെ വിളിച്ചെടുത്ത പിന്നെ നമുക്ക് ആരുടുത്ത് എപ്പഴും എന്തും പറയാ ചിലപ്പോ ഇവ ഒരു കാരണവശ ാൽഎന്തെ മിലും കാരണവശാൽ കട തുറക്കാതിരുന്ന മറ്റടു വിളിച്ചു പറയാം
ഉം ഉം ഉം
അങ്ങനെ ഞാൻ മാറി മാറി വിളിച്ചോറിയലമീനും അതേപോലെ തന്നെയാണ് വിളിച്ച് പറഞ്ഞാല് ഫോട്ടോ അയച്ചു തരോ അവര് വാട്സപ്പില് ഉ നമ്മളെന്താ ആഹ നല്ല നല്ല സുഖണെ
ഇല്ല ഇവിടൊക്കെ വാട്സആപ്പിൽ ഇങ്ങനെ ഇടും മീനും അതിന്റെ റേറ്റും ഒക്കെ ഇടും പക്ഷെ അല്ലതെ വിളച്ച്പറഞ്ഞ കൊ ഇതരത്തൊന്നുമല്ല നമ്മള് പോയി മേടിച്ചോണം ആഹ
പോയി വാങ്ങണല്ലേ
ഇവിടെ എല്ലാം പോയി വാങ്ങും അതേ ഉള്ളു
ഉം ഉം ഉം ഉം
അത് നല്ലേ നമ്മുക്ക് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടായാലും എങ്കിലും വിളിച്ചാൽ മതില്ലേ
ആഹ ആഹ നല്ല കാര്യ യ അ
ആഹ്
അങ്ങനെ പിന്നെ നമ്മള് ചിക്കനും അത് അപ്പോഴേക്ക് ചിക്കനൊക്കെ വരുമ്പോഴേക്കെ ഞാൻ പത്തിരി ചുട്ട് വെച്ചിട്ട് എന്ത്ചെയ്യും അപ്പ ഉള്ളിതൊക്കെ പൊളിച്ചു വെക്കും പിന്നെ അത് കഴുകി ചിക്കൻ കഴുകി വാരിയിട്ട് ഫുള്ളൊന്നും വെക്കൂല കുറച്ച് കഷ്ണങ്ങ ഫ്രഡ്ജിനകത്ത് വെച്ചിട്ട് ഉം കഷ്ണങ്ങൾ എടുത്തിട്ട് പിന്നെ എന്താ അടുപ്പെൽ കുക്കറിലാ ഞാൻ വെക്കാറ് കുക്കറിനകത്ത് വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് പിന്നെ മസ മസാല പൊടി ഇടും അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ട് പിന്നെ പിന്നെ ചിക്കൻ ഇട്ടിട്ട് ഇളക്കും
വീട്ടിലെല്ലാവർക്കും ചിക്കൻ ഇഷ്ടമാണോ
ആഹ കൊഴപ്പല്ല കഴിച്ചോളൂ അതന്നു കഴിച്ചാ മടുപ്പാണ്ട്ട്ടോ അങ്ങനെ ആഴ്ച ആഴ്ചൽ ഒരു പ്രാവശ്യമൊക്കെ വാങ്ങൂള്ളൂ. അഹ് വാങ്ങിയൽ തന്നെ ആഹ ബീഫും ഇഷ്ടമാണ് ബീഫു വാങ്ങും ഇതേപോലെ തന്നെ. എല്ലാ ആഴ്ചാലേ പത്ത് ദിവസം കുടുുംമ്പളൊക്കെ അന്ന് വാങ്ങും. ബീഫ് അത് രാവിലെ വെളുപ്പിന് ഫോൺ
ഇവിടെ ബീഫ ആണ് എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻപിന്നെ ചി ചിക്കനെ കഴിക്കത്തുള്ളു ഇവിടെ എല്ലാവർക്കും ബീഫ് മതി.
ആഹ ആണ്ല്ലേ അതും നല്ല ടേസ്റ്റ് ആണ് വെച്ച അപ്പ എ ന്താരാവിലെ പോകണം പത്ത്മണി ആകുമ്പ അതെ അതിന്റെ നല്ല നല്ല കഷ്ണങ്ങളൊക്കെ കഴിയും. നേരത്തെ പോയാൽ നമുക്ക് വേണ്ട ഭാഗം പറഞ്ഞാൽ അതന്ന മുറിച്ച് തരും.
ഉം തരു ഇവിടെ എന്നും രാവിലെ ആറ്മണിക്ക് പോണം. ആറ് ആറ് മണി ആകുമ്പോഴത്തേക്കേ ഉള്ളു പത്ത് മണിക്ക ആകുമ്പഴത്തേക്ക് തീരും.
തീരും ഉം
അണ്ട് ആറ് എല്ലാ ദിവസവും ഉണ്ട് ആറ് മണിക്ക്.
ആഹ എല്ലായിടത്തും അങ്ങനെ പത്തുമണിയ ആകുമ്പോഴേക്ക് തീരും.
തീരു ഉം ആഹ് പിന്നെ ഇവിടെ പിന്ന ഞങ്ങൾ പട്ടിം പൂച്ചൊക്കെ കൊണ്ടാണ് ഞങ്ങള് വേസ്റ്റും കൂടെങ്ങ് വാങ്ങിക്കും അയിൻ്റെ കൂട്ടത്തിൽ
ആഹ ആഹ
അതുകൊണ്ട് ആഹ് ടെ വേസ്റ്റ് തീരുമ്പോളല്ല ഇവിടെ ബീഫ് വാങ്ങിക്കും. എനിക്കു പിന്നെ അന്നത്തെ ദിവസംന്നെ അത് കഴിക്കാൻ പറ്റിത്തി ത്തില്ല
ആഹ ആഹ
അവർക്ക് പിന്നെ അല്ല വീട്ടുകാർക്ക് പിന്നെ ആ ഒരു കറി വെച്ചാ പിന്നെ വേറെ പണിയൊന്നും നമുക്ക ഇല്ല.
ആഹ
ഉം ഉ അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വിട തേങ്ങൊക്കെ വറുത്തിട്ട്, തേങ്ങാ ചെരകി വറത്ത ആ വറുത്ത ഉുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് പിന്നെ ചിക്കൻ ഒക്കെ ഒഴിച്ച് പിന്നെ. നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ ഒന്ന് പത്തിരിയും കറിയും ഒന്ന് ഉണ്ടാക്കി കഴിച്ച വിവരം പറയേണ്ട എങ്ങനെ ഉണ്ട്. പിന്നെ അതുണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് തന്നെയിരുന്നു.
അ ഇവിടെ അരിപ്പൊടി ഇപ്പളും നമ്മള ഇടിയപ്പോ മറ്റേ പ്പൊക്കെ ഉണ്ടാക്കുമ്പോള ഞാൻ ഇങ്ങനെക്ക അത് എന്ത് എങ്ങനെയ അത് ഉണ്ടാക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കും.
ഉ ഇത്ര പണിയള്ളു ഇത്ര പണിയന്ന അതിപ്പം വീട്ടില് നമുക്ക് ഹെൽപ്പ്ന് ഒരാളും കൂടെണ്ടങ്കിൽ പെട്ടന്നാവും. ഒരാൾ പരത്തി എടുക്കുമ്പോഴേക്ക് ചുട്ടെടുക്കാന്
ആഹ് ഹഹ് ആഹ് ആഹ
പിന്നെ നമ്മള് കുറച്ച് വലിയ തവയണെന്നുണ്ടെങ്കില് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് ചിട്ട് ഒന്നിച്ച് ചുട്ടെടുക്കാം.
ഓ ഇവിടെ ഞങ്ങള് രണ്ടു പേരേ ഉള്ളു, എങ്ങക്ക് രണ്ടു പേർക്ക് മതി. ഉ ഞാനും ഹസ്ബൻ്റ് മാത്ര ഉള്ളൂ. ഉം
ആഹ് അപ്പൊ പിന്നെ ചെറിയ ചട്ട അതെന്റെ മതിയല്ലോ
ആ ഞങ്ങെളന്തു ഉണ്ടെങ്കില് ഈ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ, രണ്ടു പേർക്കുള്ളത് മതിയല്ലേ.
ആ അതേ അപ്പം നിങ്ങൾക്ക് ഒരു മാസൊന്നും കഷ്ടി വേണ്ടിവരൊള്ളു കൂടി മാസൊന്നും വേണ്ടിവരില്ല
ആ ഇവിടെയെല്ലാം ഞാനൊരു ചെറിയ ഗ്ലാസ്സിന്റെ അളവിലല്ലേ എടുക്കുന്നത് അല്ലെ പിന്നെ അധികം ഇരുന്നാ പിന്നെ ആരാ കഴിക്കുന്നത്
ഉം അതാളില്ലല്ലോ
ആ ആണ്ട് ഞങ്ങക്ക് രണ്ടു പേർക്കുള്ള ഭ റ്റളവിനേ ഇടത്തൊള്ളൂ
ഇടുള്ളു കുഞ്ഞ് കയിക്കാനൊന്നും ആയിട്ടില്ലല്ലെ ആയിട്ടില്ലല്ലോ
ഇല്ല ഞങ്ങൾക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ല ഇല്ല ഇല്ല കുഞ്ഞൊന്നും ആയ ഞങ്ങളിങ്ങനെ ട്രീറ്റ്മെന്റിലൊക്കെ പോന്നതേള്ളൂ
അതെ അച്ഛനും അമ്മയും
ഞങ്ങള് വാടകക്കാ ഞാനും ഹസ്ബൻ്റ് വാട ഹസ്ബന്റ് അമ്മയും അച്ഛനും അനിയനും അവരുടെ വീട്ടില്
ആഹ്
ഉം ആഹ് അപ്പൊ നമ്മളിങ്ങനെണ്ട് കൊഴപ്പ് പ്പല്ല രണ്ട് പേർക്കായൊണ്ട് ഞങ്ങള് അഡജസ്റ്റ് ചെയ്തങ്ങ് പോന്ന്
ആഹ്
പിന്നെ ഇതിന്റെ കൂട്ടത്തില് എംകോമും കൂടെ ചെയ്തോണ്ടിരിക്കുവോ
അതെ ആഹ് ശരി ബികോം കഴിഞ്ഞുല്ലേ
ആഅഹ കഴിഞ്ഞു എം കോം ഫൈനൽ ഇയറ്
അതെ ഞാനും ഓർക്കും പി ജി ചെയ്യാന് ബികോം കംപ്ലീറ്റാണ്
ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുവോ ശ്രീനാരായണയില്
അതെ ആ ഞാൻ ചെയ്യണൊന്നൊക്കെ ഓർക്കും പിന്നെ മടിയാ എൻക്ക് ബികോം കഴിഞ്ഞതാണ് ആഹ് ബിക്കോം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ടോ
ആഹ് എന്നിറങ്ങി
ഞാന് രണ്ടായിരത്തി അഞ്ചില്
രണ്ടായിരത്തി അഞ്ചിലിറങ്ങി ഞാൻ രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി പത്തൊമ്പതില ഇറങ്ങുന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അക്കൗണ്ടിന്റെ അങ്ങനെ കുറെ പഠിക്കാനൊക്കെ പോയിട്ട് പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ പിന്നെ അങ്ങ് പോയില്ല ആഹ് ഇപ്പൊ അഡ്മിഷൻ ക്ലോസ് ചെയ്ത്
അതെ ആഹ് ശരി
ആഹ്
എന്നാ ശരിട്ടോ പിന്നെ വിളിക്കാം
ആഹ് ഓക്കേ ഓക്കെ